ഹലോ? ആഹ് കേക്കുന്നുണ്ടോ? ഉം
എന്താ പ്പൊ പഠിച്ചതൊക്കെ?
ഞാൻ പഠിച്ചത് ആഹ് ഡിഗ്രി വരെ പോയിട്ടുള്ളു. ബി എ യിസ്റ്ററി ബി എ ഇസ്റ്ററി പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചായിരുന്നു ഡി സി എ പഠിച്ചായിരുന്നു പിന്നെ അവിടെ ജോലി. ക്ക് പോയി ആ നമ്മള് സി എസ് ൽ ജോലി ഉണ്ടന്ന് പറഞ്ഞില്ലേ. അവടെ ജോലിക്ക് പോയത് അവടെ ചെന്നിട്ടെല്ലാം പഠിച്ചത്.
പഠിച്ചതൊക്കെ അവടെ ചെന്നിട്ടാണ്. അവരെന്നെ പറഞ്ഞന്നല്ലേ ചെയ്ത് ചെയ്ത് ആകുമ്പോ എക്സ്പീരിയൻസ് ആവല്ലോ.
ആഹ് അതന്നെ അതന്നെ പിന്നെ ഓരോന്ന് നമ്മള് ഇപ്പൊ ഇങ്ങനെ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നു. അതല്ലേ നമ്മള് ങ്ങനെ പഠിക്കുന്നേ.
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല
ആഹ് പുതിയ പുതിയ ഓരോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ആഹ് അത് അങ്ങനെ പഠിക്കും പിന്നെ യൂട്യൂബൊക്കെ ഉണ്ട് യൂട്യൂബിൽ നോക്കി കൊറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്
അതെല്ലേ ആഹ് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഇരിക്കണവരെ കാണുമ്പോ നമുക്കൊരു ഇതാണ് അത്ഭുതമാണ് നമ്മൾക്ക് പറ്റാത്തതാണല്ലോന്നുള്ളത് അല്ലേ ഹ് ഹ് ആഹാ
നൊന്നും അറിയാതെ പറഞ്ഞട്ടല്ലോ നമ്മള് ഒരു ജോലിക്ക് പോണേ അല്ലല്ലോ
അത് ശരിയാ പക്ഷെ നമുക്ക് ചേച്ചിമാരെയൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ഇതാണ് ഭയങ്കര റെസ്പെക്റ്റാണ്പക്ഷെഎല്ലാം അറിയാലോ എന്നുള്ള ഒരു രീതിക്ക് നമക്ക് പറഞ്ഞ പോലെ ഒരു ലിമിറ്റേഷൻസ് അത്രേല്ലേ അറിയുള്ളൂ ലിമിറ്റഡ് നോളേജ് ആണ് അതിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് കാര്യായിട്ട് അറിയില്ല ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് ലിട്ട്രേച്ചർ ഉം ഉം
പിന്നെ ഒന്നും പഠിക്കാ പിന്നെ വേറൊന്നും പോവാതിരിക്കുന്നേ
പോവാാതിരിക്കണതല്ല ഞാനിപ്പോ ബി എഡിന്ന് ഇങ്ങനെ നോക്കാൻ നിക്കാണ് എന്ന് വെച്ചാല് എന്റെ മാരേജ് പതിനെട്ട് വയസ്സില് കഴിഞ്ഞതാ
ആഹ്
അപ്പോ ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തപ്പോ തന്നെ മാരേജ് കഴിഞ്ഞു അപ്പൊ പിന്നെ പോവാൻ പറ്റിയില്ല കൺസവായി അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഇപ്പൊ ഓരോ ഈ ഇയർ ആവണള്ളൂ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ ഡിഗ്രി ഞാൻ ഓൺലൈൻ ആയിട്ട് ചെയ്തത് ഇിസ്റ്റന്റായിട്ട് ചെയ്തത് മറ്റത് പോവാാൻ പറ്റില്ല ഭയങ്കര വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ യായിരുന്നു ഒരു സെമ്മ് കമ്പ്ലീറ്റ് സെക്കൻ് സെമ് എക്സാം ആവാറായപ്പോഴേക്കും ഒട്ടും പറ്റണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നിർത്താം അ റെഗുലർ എന്നിട്ട് പിന്നെ ഇപ്പ ഇങ്ങനെ ഡിസ്റ്റൻ ഇതായിട്ട് ചെയ്ത് പിന്ന ഇപ്പ ഡിസ്റ്റന്റ് ആയിട്ട്ന്നെ പി ഏതും നോക്കണം ബി എഡോ അല്ലെങ്കിൽ പി ജിയോ എന്തെങ്കിലും നോ ക്കണം വിചാരിക്കുണു
ഉം ഇനിയിപ്പം കൊഴപ്പില്ലല്ലോ മക്കളൊക്കെ ഇറ്റ പറലതായാലോപ്പ
ആഹ് മക്കളൊന്ന ആവണം ചെറിയ ആള് ഒന്നര വയസല്ലേ അപ്പൊ നമുക്ക്തോന്ന അവളൊന്ന് സെറ്റ് ആയിട്ട് എന്തെങ്കിലും ജോബ്ഓറിയന്റ് കോഴ്സ് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഉണ്ട് എന്നാലും അങ്ങനെ നോക്കന്നല്ല അനെ ജോലി ക്ക് പോകുമ്പോ നോക്കാനുള്ള അവർക്ക് വയ്യ അത്രയും ഇതായില്ലോ അങ്ങനെ ഇതും അ അതിനുള്ളരു ഇതില്ല നമ്മൾ ഓടി അടക്കണ മാതിരി മൂന്ന് പേര കാര്യങ്ങൾ ഓടടന്ന് ചെയ്യൻ ഇപ്പൊ ഇവളും കൂടി പോയി ഏ് ചെറിയ ആളും കൂടി ക്ലാസിലക്കെ നല്ല അവാടിയിലൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽഴപ്പ നമു രാവിലത്തേക്ക ചെയ്ത് വെച്ചിട്ട് ഇവളെ ഇതാക്കിട്ട് അങ്ങനെ പോകൻ പറ്റും പക്ഷെ ഇപ്പ എല്ലാം കൂടെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞില് അത് അവർക്കും ബുദ്ധിമുട്ടല്ലേ അവരുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നമ്മള തെ കണ്ടതല്ലേ ഉം അപ്പൊ അങ്ങനെ ആഹ് ഒരു ഇതില് നിക്ക
ഉം ഇവിടെ ആണെങ്കി എല്ലാവർക്കും ഓരോ ഓരോരുത്തരാ അനിയന്മാർക്ക് ഓരോ ഓരോരുത്തർ വരാ
ആഹ് അപ്പൊ കൊഴപ്പില്ല ആഹ് ആഹ്
ആഹ് അനി രണ്ട് അനിയന്മാരുണ്ട് ചേട്ടനെ അ അവർക്ക് രണ്ട് പേർക്കും ഓരോ മക്കളാ അപ്പൊ ആഹ് ഒരാള് ജോലിക്ക് പോന്നള്ളേ ആഹ് ആഹ് ഒര് അനിയത്തി ജോലിക്ക് പോവുന്നുണ്ട് പിന്നെ ഒരാള് വീട്ടില് കുഞ്ഞാ കൊച്ച് ഒരു വയസ്സ് രണ്ടു വയസ്സ് ആയതേ ഉള്ളൂ കുഞ്ഞിന് ആഹാ ആഹ് ഒണ്ട് ഒണ്ട് പിന്നെ
അപ്പൊ പിന്നെ കൊഴപ്പില്ല
അമ്മ ഈ തൊ തൊഴിലൊറപ്പിനൊക്കെ എടക്കൊക്കെ പോകും പിന്നെ പശു ഒക്കെയുണ്ട് വീട്ടില്. അച്ഛനും അമ്മയും പശുവിന്റെറെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊ ഒരു ഇങ്ങനെ കൊറച്ച് വയസ്സായ പ്രായമായവരാ ആഹ് എല്ലാ ജോലിയൊള്ളതല്ലേ പ്രായമായവരാ പക്ഷേ വേറെ പ്രായമായവരെല്ലാം ജോലി ചെയ്ത് കൊണ്ട്
ആഹ് അല്ല അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അപ്പൊ പിന്നെ അത് മതി
ഉം അല്ല അതിന്റെ എടയ്ക്ക് അവര് ആഹ് മക്കളെ നോക്കുന്നുണ്ട് അതാ
എടയ്ക്ക് മക്കൾ മനസ്സിലായില്ല
അല്ല ഈ പശു കാര്യ പശും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോലിയല്ലേ മൂന്നാ മൂന്ന് പശുക്കളൊണ്ട്.
അതന്നെ അത് നല്ല ടാസ്ക്കാണ്.
മാഹ് അത് ഈ സൊസൈറ്റി പാലൊക്കെ നമ്മള് ആഹ് സൊസൈറ്റി പാല് കൊടുക്കുന്നുണ്ട് ആഹ് പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് സ കൊടുക്കുന്നേ അപ്പൊ അതിന് നല്ല ജോലിയുണ്ട്
ആഹ് നല്ല പാടാണ് വെളുപ്പിനെ എഴുന്നേക്കേം ഒക്കെ വേണല്ലേ പിന്നെ ഹാ
ഇവിടെ ഞങ്ങടെ കൂടെ ഇവിടെ കെടക്കാൻ ഏഹ് വന്ന് കെടക്കത്തില്ല ഏഹ് പിന്നെ വെളു പ്പിനെ എഴുന്നേക്കണം ആഹ് ആഹ് ഇവിടന്ന് എഴുന്നേറ്റ് അങ്ങോ
അമ്മ തന്നെയാണോ ചെയ്യണേ കറക്കണതൊക്കെ അമ്മ തന്നെയാണോ? അച്ഛനും ചെയ്യും ആഹ് ആഹ് പാലൊക്കെ പ്പ അവിടുന്ന് കിട്ടൂല്ലേ അവിടെന്ന് വാങ്ങിക്കാ.
ആളുണ്ടായിരുന്നു ഉം പാലൊക്കെ അവിടെന്നാ എടുക്കുന്നേ. പാലിന്റെ ക്ഷാമം ഇല്ല പാലൊക്കെ ഇഷ്ടം പോലെ
ഇഷ്ടം പോലെ കിട്ടും, അപ്പൊ ഒരു പശൂന് എത്ര ലിറ്ററ് പാല് കിട്ടും.
ഇത് രണ്ട് രണ്ട് പശുക്കളുണ്ട് പാലുള്ളേ അപ്പൊ അത് എല്ലാം കൂ രണ്ടും കൂടൊരു പത്ത് ലിറ്ററ് അതിനാത്ത് കിട്ടും
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല എല്ലാവർക്കും എടുക്കാനും ഇണ്ടാവും സൊസൈറ്റീലും കൊടുക്കാം.
വീടുകൾലും കൊടുക്കുന്നുണ്ട് ഉം ഉം നെയ്യൊന്നും ഉണ്ടാക്കത്തില്ല അങ്ങിനെയുള്ളതൊന്നും ഇല്ല. പാല് മാത്രേള്ളൂ തൈര് തൈരൊന്നും എടുക്കത്തില്ല അമ്മയും അങ്ങനെ എടുക്കത്തില്ല.
ഇല്ല ഇല്ല ആഹ് നമ്മളിപ്പോ പേക്കറ്റ് പാലാണ് വാങ്ങ്ക്കാ. ഇവടെ അട്ത്തിണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിലിണ്ട് പക്ഷെ രാവിലന്നെ പോയി വാങ്ങി ക്കല് ടാസ്കാണല്ലോ ഈ കുഞ്ഞിനേ ആയിട്ട് ഞാൻ പോണ്ടേ വെരും പിന്നെ അപ്പൊ അതുകൊണ്ട് പേക്കറ്റ് പാല് ഹസ്ബൻഡ് വാങ്ങ്ച്ചിട്ട് ആഹ് വേറെ വഴിയില്ല അങ്ങനെ പോയി വാങ്ങിക്കല് തൊട്ടടുത്തൊന്നില്ല കൊർ ച്ചങ്ങട് പോണം അപ്പൊ നമ്മള് ഡെയിലി പോയി വാങ്ങിക്കല് ടാസ്കാണ്.
അധികം വാങ്ങിച്ച് ഫ്രീസറില് വെച്ചേക്കണം അപ്പൊ അങ്ങനെ പറ്റില്ലേ
ആഹ് ചീത്തായി പോണ് അപ്പത്തന്നെ കൊണ്ടന്ന് അല്ല അതെ അതെ അപ്പത്തന്നെ രാവിലെന്നെ കൊണ്ടരാണ്ന്നുണ്ടെങ്കിലും നമ്മള് കാച്ചി കഴിയുമ്പള് പിരിഞ്ഞോവും മിക്ക ദിവസം അങ്ങനായിരിക്കും. ഒരുപാട് പാലങ്ങനെ പോയിട്ട്ണ്ട്. അതാണ്നോട് ഇപ്പ മടിം വാങ്ങിക്കാനായിട്ട് മെയിനായിട്ടും
ആഹ്
അപ്പൊ നമ്മള് എനിക്ക് തോന്ന്ണെ അവര് നേരത്തേ എട്ത്ത് വെ വെക്ക്ണതാന്ന് തോന്ന്ണേ നേരത്തേ കറ്ന്ന്ട്ട് എടുത്ത് വെക്ക്ണതായിരിക്കും പൊർത്ത് നമ്മള് ചെല്ലുമ്പഴേക്കും ഈ പാല് ചീത്തായിട്ട്ണ്ടാവും. നമ്മള് വന്ന് കൊണ്ടരുമ്പം തന്നെ ഞാൻ കാച്ചി വെക്കുവാർന്ന്. കാരണം ചീത്തയാവണ്ടാന്ന് വിചാരിച്ചിട്ട് ന്നിട്ട് കാച്ചിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജില് വെക്കാ ചെയ്യാ. പക്ഷേ ഇതാ പ്പത്തന്നെ ചീ പിരിഞ്ഞ് പോയിട്ട്ണ്ടാവും. അങ്ങനെ ഒരുപാട് പാല് പോയി കഴിഞ്ഞപ്പളാണ് മതിയായി. ആ ഒരു പരിപാടി നിർത്തി പിന്നെ പേക്കറ്റ് പാലാക്കി പാക്കറ്റ് പാലാവ്മ്പം പിരിയൊക്കെ ചെയ്യും. വല്ലപ്പോഴും ഉണ്ടാവൊള്ളൂ.
അങ്ങനെ നല്ല കട്ടിയല്ലെ കൊഴുപ്പല്ലേ ഞങ്ങളിവടെ വാങ്ങത്തില്ല.
അത് വാങ്ങി പൗഡറൊക്കെ ക കലർത്തിയാണ് വര്ണത്. ഏഹ് അത്ര നല്ലതൊന്നും അല്ല.
എന്താ കുപ്പീല് പാലുണ്ടായിരുന്നല്ലോ. മുര്ലയോ മുരലയോ അങ്ങനെന്തോ പ്പിയിലുള്ള കുപ്പീല് വരുന്ന ബോട്ടില് വരുന്നത്.
ആഹ് അത് ഒരുറാശ്യം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഒര്റാശ്യം വാങ്ങി
ആഹ് അത് വാങ്ങരുത് അത് വാങ്ങരുതന്നല്ലേ പർഞ്ഞെ നല്ല ക ട്ടിയുള്ള കൊഴുപ്പുള്ള പാലാ എന്തക്കെയോ കൊള്ളാ
ചേർത്തിട്ട് വര്ണായിരിക്കും. ആഹ് ഇവടെ മിൽമേടെന്നെ വാങ്ങിക്കണ പക്ഷെ മിൽമേഡന്നെ ഇപ്പം കംപ്ലൈന്റ്ല്ലേ. കംപ്ലൈന്റ് വന്നല്ലോ ഈ പ്പാ ആഹ് പാൽപ്പൊടി പൊടി മിക്സെയ്യ്ണ്ന്നർഞ്ഞിട്ട് അയാള് സമ്മതിക്കേം ചെയ്ത് അയ്ന്റെ ഓണറ്.
ആഹ് ന
ആഹ് ഹാ ഞാൻ ന്യൂസില് കണ്ടതാട്ടാ ഇനിയിപ്പോ എങ്ങനാന്ന് അറിയില്ല. ഏഹ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണോന്നും അറിയില്ല. ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ അപ്പൊ വേറെ പാക്കറ്റ് പാല്മ്മൊക്ക ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നോ മിൽക്ക് പൗഡർ ഓറോ അഡീഷണൽ അങ്ങനെയൊക്കെ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പർഞ്ഞ്ണ് ഇപ്പൊ വേറെ പാക്കറ്റ് അവര് അസീം ചെയ്യണത്. അവര് മാർക്കറ്റ് ചെയ്യണത് അത് വെച്ചിട്ടാണ് ആഹ്.
ഞമ്മളിവിടെ വന്ന നമ്മള് പണ്ട് പോലെ പശുള്ളോണ്ടെ പാക്കറ്റ് ഇന എന്തേലും അത്യാവശ്യം ഇങ്ങനെന്തേലും ഫങ്ക്ഷൻ അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കി മാ എത്ര അതൊക്കെ വാങ്ങും കവർലെ പാല് വാങ്ങ
അതാ നല്ലത് മാക്സിമം നല്ലത് കിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വാങ്ങിക്കൂലല്ലോ നമുക്ക് വേറെ ഓപ്ഷനില്ലാത്തോണ്ട് പെട്ടു പോണതാണ്.
വീട്ട്ല് ഉം പിന്നെ രണ്ട് വീട്ടില് ഈ തൈര് ഉണ്ടാക്കും. പഷേങ്കില് രണ്ടിടത്ത് ഉണ്ടാക്കു തൈര് എല്ലാരും പറയും ഇത്രയും പാല് ആഹ് നമ്മളത് പാക്കറ്റിലല്ലാതെ തൈര് പൊർത്തുന്ന് വാങ്ങുവാ
ആഹ് അയ്യോ ഇങ്ങനെ ഇണ്ടാക്കിയാ മതി നല്ല തിക്ക് തൈര് കിട്ടും. ഞാൻ പാല് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ വീട്ടില് ഇണ്ടാക്കും. നമ്മള് ചില്ല് വെറുതെ ഈസിയല്ലേ ജസ്റ്റ് കാച്ചീട്ട് നമ്മളാ ഒരു ഗ്ലാസ്സ്ന്റെ ജാറെട്ത്തിട്ട് അയില് വെച്ചാ മതി കൊ കൊർച്ച് തൈര് നമ്മള് വാങ്ങിക്ക്‌ണത് ണ്ടാവോല്ലോ അതിന്നൊരു രണ്ട് സ്പൂണും കൂടി ഒഴിച്ച് മി ക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നല്ല ക്രീമി ആയിട്ടുള്ള അധികം പുളിയൊന്നും ഇാല്ലാത്ത അടിപൊളി തൈര് കിട്ടും മക്കൾക്ക് ഡെയ്ലി കൊടുത്ത അത്രേം നല്ലതാ ഭയങ്കര അടിപൊളിയാ ചെയ്തോക്ക് അത് ഒരുപാ ഒര് പണില്ലല്ലോ ജസ്റ്റ് കാച്ചിയാ മതി
ആഹ് ഇവിടെ പക്ഷെ ഞങ്ങള് പൊറത്ത് തൊന്ന് വാങ്ങിയെ എന്തുവാത് എല്ലാരും ഇങ്ങനെ ചോദിക്കും നമ്മള് പശു പശും പാലും ഉണ്ടായിട്ട് തൈരിങ്ങനെ പുറത്തൊന്ന് വാങ്ങും
നല്ല ഡിമാൻഡ് ആയിരിക്കും തൈരിന്. ആൾക്കാര് വന്ന് വാങ്ങിച്ചോളും നമുക്കൊക്കെ നല്ല തൈര് കിട്ടാഞ്ഞിട്ടാണ് നല്ല പാല് ണ്ടെങ്കിലല്ലേ നല്ല തൈര് ണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഞങ്ങള് ഒരു ഒരു ദിവസം ഇങ്ങനെ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പൊ ഒരു പശുവുള്ള വീട് ട്ടാ അപ്പൊ അവിടെങ്ങനെ സംഭാരം വിക്ക്ണ് പ്പൊ നമ്മള് പോയി കുടിച്ചേല് ഞാനൊക്കെ കുടിച്ചേല് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല സംഭാരം അതാര്ന്നു അപ്പൊ ആ ചേട്ടൻ നല്ല തിക്ക് സംഭാരം തൈര് നന്നായിട്ട് എടുത്തിട്ടെയ് നമുക്കൊക്കെ ഇവിടെ വെള്ളം പോലെ കിട്ടുക സമ്പാാരൊക്കെ കുടിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് അപ്പൊ ഞാ ചേട്ടന്റെ അടുത്ത് ചോയ്ച്ച് എന്താണ് നല്ല തിക്കാണല്ലോന്നോയ്ച്ചപ്പൊ ആ മോനെ അധികം വെള്ളൊന്നും ഒഴി റ്റൂല ഇവിടെ തന്നെള്ള പശുവിന്റെ പാലാണെന്ന് പറഞ്ഞു. നമുക്ക്പ്പ അത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോ
ആഹ് കറന്നെടുത്തി
ആഹ് അതാണ് ചെയ്ത് നോക്ക്‌ട്ടോ നല്ല സാധനങ്ങൾക്കെപ്പെഴും ഡിമാൻഡ് ണ്ടാവും എല്ലാരും വാങ്ങിക്കയും ചെയ്യും അപ്പൊ ഫ്രഷ് ആയിട്ടുള്ളേ ആഹ് ടൈം ആയോ ഓഹ്
ടൈം ആയി ശെരി യെന്ന വിളിക്കാം ഉം ശരി ശരി ഓഹ് ശരി അത്